ആഹ്
എന്താ വിശേഷം
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
ഇവിടെ സുഖാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഞ ചായ കുടിചാൻ വേള്ളിയില് നിൽക്കയാണ്
ആഹ്ഹ് എന്താ കടി
കടി നൂൽപുട്ടാണ്
ഉം നൂൽപുട്ടക്ക് എന്താ ക്കറിയില്ലേ
കറിണ്ട് കടലുണ്ട് ചിലപ്പഴേ കറിയൊക്കെ ഉണ്ടാക്കലള്ളൂ അല്ലെങ്കി പോല തേങ്ങയും പഞ്ചസാരയിട്ട് കഴിക്കും
ആഹ് ആഹ്
നിങ്ങക്ക് എന്ത ബ്രേക്ഫാസ്റ്റ് ആഹ് പിള്ളേരൊക്കെ നാലാളുണ്ട് രണ്ടാള് പ്പം സ്കൂൾ മക്കെ പോയി
ആഹ് ആഹ് അവരൊക്കെ പഞ്ചസാരട്ട് കഴിക്കുവായിരിക്കല്ലേ ആഹ് ഉണ്ട് മക്കളുണ്ട് ഉം ഉം അതാവഷ ട്ടോ എടുക്കില്ലേ
ആഹ് പഞ്ചസാര അത്ര നല്ല ഒന്നുല്ല മ ക്കക്ക് എന്നാലും അവര് കഴിക്കും കൊടുക്ക ചിലപ്പോ കറിയൊന്നും ഉണ്ടാക്കിട്ടില്ലെങ്കിൽ
ആഹ് ആഹ്
ഉം
ഇവിടെ ദോശയും ചെറുപ്പായറ്ക്കെറിയും
ദോസയും ചെറുപയറു കറിയൊ
ആഹ് ആഹ് കഴിച്ചിട്ടില്ല കഴിക്കാന് ഉണ്ടാക്കിവെച്ച് കഴിക്കട്ടെ വിചാരിചിക്ക
ഉം ണ്ടാക്കോഴിച
ആഹ് ആഹ് ഡേയ്ലി മാറി മാറി ഉണ്ടാക്കും മറ്റേ എന്നൊരു ഇതാവപ്പളെ കഴിക്കാ ഞമ്മക്ക്ന്നെ ഇഷ്ടുണ്ടാവല്ലാ പിന്നെ മക്കൾക്ക്ത്ര ഇഷ്ടണ്ടാവില്ല
ആഹ്
പിന്നെ വേറെണ്ടാക്കും
ആഹ്
എന്തൊക്കെയണ്ട് വിശേഷങ്ങളൊക്കെ മഴൊക്കെ ഇണ്ടോ അവിടെന്ന്
ഇപ്പ മഴ ഇങ്ങനെ ഇപ്പ രാവിലെ തന്നെ ഒന്ന് മഴയാണ് അലക്കെ അലക്ക തുടങ്ങനൊക്കെ ബുദ്ധിമു ട്ടാകും അന്ന്
നല്ല മഴയാണ്
ഉം ഉം അവിടെ എങ്ങനെ കാലാവസ്ഥ എങ്ങനെണ്ട്
ഇന്ന് നല്ല മഴയാ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് മഴ ഇപ്പൊ മഴ ഇങ്ങനെ ചാറി കോണ്ട്ക്കാണ് ആ കൊർച്ചീസായിട്ട് നല്ല വെയിലേർന്നു അവിടെ എന്ന് തൊടങ്ങിയതാ മഴ
ഇവടിം ഇന്നലെ വൈകിട്ട് തുടങ്ങിയത് അങ്ങനെ മഴച്ചാറിയോണ്ട്ക്ക്ണ്ണ്ട് വെയിലാവോ മഴയാവോ ഇനി അറിയില്ല മഴക്കാറൂണ്ട്
ചാറിക്കോണ്ട്ക്കാണോ
ആ ആ
അങ്ങനാണ് തോന്ന മഴയൊക്കെ തൊടങ്ങാനായല്ലോ
ആഹ് അതെ മഴയൊക്കെ തുടങ്ങാനായി സ്കൂളൊക്കെ തൊടങ്ങീല്ലേ ജൂണായി തുടങ്ങീല്ലേ
മ് സ്കൂള് തൊറക്കലും മഴ ദേ ഒക്കെ ഇപ്പളും മൂന്ന് പിള്ളേരുണ്ട്
ആ ആഹാ എങ്ങനെ നേരത്തെ പോവോ രാവിലെ മക്ക
ഹേ രാത്രി മടിയാവും ഒരാള് ഇങ്ങെ എന്താ സ്പെഷ്യൽ സ്കൂൾക്കാ പോണ്
ആ ആ
അവന് ഹോസ്റ്റൽന്ന് വന്നിട്ടില്ല ഇൻക് തോന്നണത് അടുത്താഴ്ച്ചായിട്ട് ഉണ്ടാവുള്ളു
ഏ ഏ എത്രയിലാ പഠിക്ക്ണ്
ഓന അവിടെ അങ്ങനെ ഓൻക്ക് പതിനെട്ട് വയസ്സ് ആയിക്ക്ണു ഓന അങ്ങനെ പഠിക്കെണ്ടൊരിതില്ല ആളൊന്നല്ല
ഏ
ആ ആ
മറ്റാള് പത്താം ക്ലാസ്സ് ആണ് ഒരാള് മൂന്നാം ക്ലാസ്സ് ആണ്
ആ ആ
മ്
പിന്നെ എങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോവല്ലെ അല്ലെങ്കിൽ ഉച്ചവരെ ഉള്ളായിരിക്കും
ആ ഫുഡ് പത്താം ക്ലാസ്തെ മോന് ഓന് കൊണ്ടോകും ഒരാള് കൊണ്ടോകും ചോറും കൂട്ടാന്നൊക്കെ ഒരാള് കൂട്ടാൻ മാത്രേ കൊണ്ടുപോവൂ സ്കൂളീന്ന് മേടിക്കും ചോറ്
ആ ആ മ് മ്
ആ അതെ ആ ടൈം കഴിഞ്ഞു മ്
പിന്നെ എന്താ കൂട്ടാനൊക്കെ എന്താ കൊണ്ടോവാ ഇഷ്ടണ്ടോ വെജിറ്റബിളൊക്കെ
തേങ്ങ കൊണ്ടതു ഒക്കെ പൊരിച്ചത് വാണം മക്കക്
ആടീത കുട്ടിൾക്കും അങ്ങനെ തന്നെ കേങ്ങ്പ്പൊരി
ആ പൊരിച്ചത് സോയാബീൻ പൊരിച്ചത്
ആ ആഹ് സോയാബീനാണ് ല്ലെ പിന്നെ
മ് കോഴി മ് കോഴിമുട്ട പൊരിച്ചത്
ആ ആ
പിന്നെ ചിക്കനോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിലും കഴിക്കും പക്ഷേ ചിക്കനൊന്നും എപ്പ എപ്പളും ഉണ്ടാവൂലല്ലോ
ആ ആ എപ്പളും ഉണ്ടാവൂല പിന്നെ സ്കൂൾക്ക് കൊടുത്തയക്കാനും ഞമ്മുക്കൊരു ബുദ്ധിമുട്ടാണ്
ഏ
സ്‌കൂളുകൈ കൊടുത്തായിക്കാനും ബുദ്ധിമുട്ടാണ് ഉ ഉം
അദേമാരി ബീഫൊക്കെ ഉ മാറ്റി കൊണ്ടന്നൊക്കെ അയിനിപ്പോ എന്നും ഇണ്ടാവില്ലല്ലോ ന്തെലുവൊക്കെ മേടിച്ചു കഴിഞ്ഞാ അന്ന് ഒരീസോ രണ്ടീസോ കഴിഞ്ഞാലത് കഴിഞ്ഞില്ലേ
അതെ അതെ ബീഫ് എങ്ങനെ ഇപ്പൊ പെരുന്നാളിന് ബിഫോ കിട്ടീലെ
അയിന് ഇവിടെങ്ങ് അധികം കിട്ടുവൊന്നുല്ലാ അവിടെ എങ്ങെനെ നല്ലോണം കിട്ടുന്നറിയയിനു
ആ
അവിടെ നല്ലെ കിട്ടുവോ
ഇപ്പല്ലാത്ത രീതിയിലൊക്കെയിണ്ടാകും
ഉം ഇവിടെ ആക ഒരു പൊതിയേ കിട്ടുള്ളൂ ഉം ഒരു പൊതിയേ കിട്ടൂ ത് രണ്ടീലൊക്കെടുത്തെ ഉണ്ടാവും അത്രന്നെ ഉള്ളു
ഏ അതെങ്ങനെയാ നമ്മളെ പള്ളിക്കാണോ എങ്ങനെയാ
ആ അത് പള്ളിക്കാർക്ക് പള്ളിക്കിന്ന് കിട്ടണേനും അല്ലാതെ കിട്ടൂല പിന്നെ നമ്മള് മേടിക്കണം
ആ ആ ഇവിടെന്നാ അതിലേറെയൊക്കെയിണ്ട് മൂന്ന് മൂന്നര കിലോന് എന്റെ അടുത്ത് പള്ളിക്കിന്ന് കിട്ടും പിന്നെ പെട്ടന്ന് ഒക്കെ കിട്ടണ വേറെയുണ്ടാകും
ഏഹ്
ഉം ഉം ഉം
പെരന്നാള് കഴിഞ്ഞ പിന്നെ കൊറച്ചീസം ബീഫെന്നെയല്ലേ
ആഹ അതെ പെരുന്നാള് കഴിഞ്ഞ പിന്നെ ബീഫാ പിന്നെ
മീനൊക്കെ വേടിക്കായില്ലേ
മീൻ ഇപ്പുള്ള ഏ ഇപ്പൊ വെരലില്ലവിടെ ബീഫ്ണ്ടാവും വിചാരിച്ചിട്ട് എന്താ അറിയില്ല അപ്പോതെ ഒരു കാക്കയെന്നും ഇങ്ങനെ വരാറുണ്ടായിരുന്നു ഇപ്പാ കാക്കേനെ കാണലില്ല ബീഫുണ്ടാവും വിചാരിച്ചു എങ്ങനെയാ
ന്റെ അടുത്താണോ വീട് വെച്ചേ
ആഹ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററങ്ങോട്ട്‌ പോവായിരുന്നു ടൗണിന്നു വാങ്ങണംന്നുണ്ടെങ്കി എതിരെ വന്നിട്ട് എല്ലാം തന്നെ വാങ്ങണംന്നുണ്ടെങ്കി അവിടെത്തന്നെ പോണം
ഉം
പിന്നെ ബീഫ് ഉണ്ടാവോണ്ടപ്പേ നിർബന്ധംണ്ടെങ്കി വാങ്ങല്ലെ ബീഫും കൊണ്ടല്ലാം വരണ്ടേ
ഉം
ഉം
ഞങ്ങള് അതായിഞ്ഞിട്ട് അന്നേ മീൻ വരൽ തൊടങ്ങീരിക്കുന്നു
ഏ ഇപ്പൊ മീനിനൊക്കെ ഉ നല്ല റേ വാണല്ലോല്ലേ
ഉ എല്ലാം മീനും നല്ല റെയിറ്റായി
ആ ആ മക്കൾക്കൊക്കെ എങ്ങനെയെന്നും ഇതൊക്കെ വേണെന്നുണ്ടോ അയിനൊന്നിച്ചു
ആ ആ ആ
എന്തേങ്കലും കാണാം വൈകുന്നേരമായിപ്പോയ മുട്ട ഉണക്ക മീനും അങ്ങനെ എന്തേലുമൊക്കെ വാണം
ഹസ്ബൻഡ് എവിടെ വിടെ നാട്ടിലുണ്ടോ
ഇല്ല ഓമാ നിലാണ് വെറെ എന്തെക്കെണ്ട് വിശേഷങ്ങള്
ഉച്ചയ്ക്ക് വെണ്ടക്കൊപ്പിരി പിന്നെ ബീഫുണ്ട് ഉ ഉ
മക്കളൊക്കെ സ്കൂൾ പോയോ
ഇല്ല പോയിട്ടില്ല നീട്ടിട്ടില്ല ചെറിയ മോനോ നെ എൽ കെ ജിയില ഇപ്പ ചേർത്തിട്ടേ ഒള്ളു
ഞങ്ങളത് കുറച്ച് വൈകിട്ടായിരിക്കാരിം
ആ വേക്ക് ഇപ്പ നാലായി എന്നലുംകഴിഞ്ഞ ടങ്ങിയ
ഒരാളൊന്നൊള്ളൊപോവാാന്
ആ ഒരാളള്ളൂ മറ്റേത് ഒന്നര വയസായിട്ടള്ളൂ
ആഹ
ഉഹ ഉ ഓനെ നെയറ്റ് ഓന് പത്തരക്കേ തുടങ്ങുള്ളൂ പത്തര മുതല് മൂന്നര വരെ ഇന്ന് പു ഉച്ച വരേ ഉള്ളൂ
ആഹ
പത്തരരയാ പത്തര മുതരു മൂന്നര വരെ
അവിടെ തന്നെയാണോ
ആ ആ ഇപടെ ഇന്ന് കൊറച്ചോണ്ട് പോവാനുണ്ട് പിന്നെ വണ്ടിുണ്ട ഏതായാലും ഓട്ടോ ഉണ്ട് ഓട്ടോക്ക് പോകും
അ ശരി
ഉം ഉം ഉ ഞമ്മള് റിസ്ക്ക് ട്ത്ത് കൊണ്ടരിയാക്കന്നുണ്ടെങ്കി അതിനുള്ള ദൂരം തന്നെ ഉള്ളൂ പക്ഷെ ഒരുപാട് അങ്ങോട്ടൊന്ന് കൊണ്ടയാക്കി അതെന്നെ നമ്മുക്കൊരു സ്വയ താവും
അ ശരി ഉ രണ്ട നേര ഫുൊക്കെ രണ്ട നേരത്തേക്ക ഉണ്ടാക്കല
ഇല്ലല്ല വൈകുന്നേരം വേറെണ്ടാക്കണം
അ യ്ശരി അയ് ന്താ
ഉം അത് വിടെ വ ആ വാപ്പിം ഇമ്മിം ഒക്കെ ഉണ്ട് ഇവി ആ തണുപ്പതേ ചൂടുള്ള വേണന്ന് റിഞ്ഞാ ണ്ട് അങ്ങനെ കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കി അങ്ങനെ എടുക്കും അല്ലെങ്കിൽ ചോറ് ഏതായാലും വെക്കണം
അത് ശരി അപ്പൊ രണ്ടു നേരം പണി യുണ്ടാവില്ലേ
നേരം പണി െന്ന
ഇവിടെ ഒരു നേരത്തി തന്നെ ഫുഡ്ുണ്ടാക്ക
ഏ അതന്നെ സുഖ എന്നാ പിന്നെ ഉച്ചക്ക് ശേഷം ലീവ് ആവും മറ്റെത് നമ്മളെ തൊക്കെ കഴിഞ്ഞിട് പിന്നെം അടുക്കളെക്ക് രാൻ ഒരു ചോറാണ് റിഞ്ഞിട്ട് കാര്യല്ലേ നമ്മള് തുടങ്ങി പിന്നെ ആ ക്ലീനിംഗുഇതൊക്കെ കഴിയും മ്പോത്തിന്
ആഹ
പേനിനൊരു ചോറെ ഉണ്ടാവണ്ടൂ എന്നാലും ചായപരിവാടി ചോറും
ആഹ അങ്ങനെനി
ആഹ അതെലൊക്കെ കഴിയുമ്പോത്തനേ പിന്ന നമുക്ക ആാവും
അതെ
ഉ
പിന്നെന്താ രാത്രിയക്കെ പോ ആഹ് ഉമ്മി ഉപ്പാക്കൊണ്ട് വൈകിട്ടു ചോറ്ക്കും പിന്നെ അത് രണ്ടു നേരം രണ്ട് നേരം അവിടെ തന്നെ വെക്കാനും നീത്തൂരേ മ്മക്ക്‌
അ ആ
ഉ വേറെ എന്താണിട്ട് വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ
ഇല്ലല്ല വേറെ കൊഴപ്പന്നുംല്ല
നന്നായി പോട്ടേ ന്നാ
ആഹ് ആയിക്കോട്ടെ എന്നാ ശെരി
ഓക്കെ